ആഹ് കേക്കാം പിന്നെ വേറെന്നെ അവിടെ വിശേഷം
ആഹ് ഇവിടെ വേറെ വിശേഷം ഒന്നുമില്ല
ഉം അപ്പൊ ഇനി നാളെ പഠിക്കാൻ പോണോ
ആ എനിക്ക് നാളെ പോണം ഏഹ് ആഹ് അപ്പം എനിക്ക് പത്ത് പതിനൊന്ന് മാസമാണ് ഇപ്പം ഒ ആറു മാസം കഴിഞ്ഞ് അങ്ങനെ ആറു മാസം കഴിഞ്ഞ് ഇന്നൊരു
പത്ത് മാസം ആവുമ്പോ എക്സാം നടത്തി ഇത് തരൂ
ഓ എക്സാം നടത്തി സർട്ടിഫിക്കേറ്റ് തരും പിന്നെ അവര് ഈ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു എനിക്ക് കണ്ടെടുത്തോളം അവർ തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം
ആഹ് പ്ലേസ്മെന്റ് കിട്ടിയ രക്ഷപ്പെടൂല്ലേ
അങ്ങനെ പറയാൻ പറ്റൂല ഇപ്പൊ ഇവര് ഒരിക്കലും അവര് നമുക്ക് ഇപ്പ ജോലി എടുത്ത് തരണല്ല ഇവര് നമ്മള കണക്ട് ചെയ്ത് കൊടുക്കും ഇവരെടെ കണക്ഷൻ വെച്ച് ഇവർക്ക് വേറെ ഇതേപോലെ ഒരു കമ്പനിയില് ഇത് ഉണ്ടെങ്കിൽ ഇവര് നമ്മള് സി വി അയക്കുന്നതിന് പകരം ഇവര് ഇതേ പോലെ റെ ക്കമെന്റ് ചെയ്യും നമ്മള ഒരാളാണ് അല്ലാതെ സ്കില്ല് സ്കില് നോക്കി അവരെ എടുക്കൂ അല്ലാതെ ഇന്ന സ്ഥലത്തുള്ള ആളെന്ന് പറഞ് ഒരിക്കലും എടുക്കൂല അവർക്ക് ആവശ്യ
ടിക്കറ്റും വേണ്ടി മാത്രം പോയി ചെയ്യണവരുണ്ടല്ലേ ഈ കോഴസ്
ആഹ് അങ്ങനെ പോ
എന്നവച്ചാ ഈ പുറത്തോട്ടൊക്കെ പോവാനേ ഈ പുറത്തോട്ട് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യ സർട്ടിഫിക്കറ്റിന് മാത്രം
ആഹ് അങ്ങനെ ചെയ്യണവരുണ്ട് കാരണം ഇപ്പം സർട്ടിഫിക്കറ്റ് എല്ലാത്തിനും വേണ്ടേ
ആഹ് എൻന്റെറെ ഒരു ഫ്രണ്ട്ന്ന് വെച്ച് ഇങ്ങനെയാണ് പുറത്ത് പോവാനാണ് നിക്കണ അപ്പത്തേക്കും ഈ അപ്പഴത്തേക്ക് ഈ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ താല്പര്യംല്ല ഗവൺമെന്റ് ആയിട്ട് രണ്ട് വർഷ ത്തെ കോഴ്സ് ആറ് മാസത്തെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോകുമ്പോ വാ ല്യു ഉണ്ടെന്ന് ഏഹ് ജോലിക്ക് വേണ്ടി ആഹ്
അത് ഓരോ ഇതുപോലെ ഇരിക്കും കാരണം ഓരോ ജോലിക്കുള്ള ഇതാണ് കാരണം ഇവിടത്തെക്കാളും ആ ആ ജോലിക്ക് ഇവിടത്തെക്കാളും അവിടെയാണ് സ്കോപ്പ് ഉള്ളതായിരിക്കും ആ എന്ന് പറഞ്ഞ എല്ലാം ഇവിടെ ഇപ്പൊ എന്റെ ഇതിനും ചിലപ്പം അത് ഓരോരുത്തരോ ചോയ്സ ആണ് ഇപ്പം എനിക്കന്ന് പറഞ്ഞാ ദൂരോട്ട് പോകണതല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് ഇല്ല കാരണം നമ്മൾ ഒരുമതിരി അൻ കാരണം അന്യ ഒരു സ്ഥലത്ത്
നമ്മക്കറിഞ്ഞൂടാത്തട്ത്ത് പോ പോകുമ്പം പക്ഷെ എനിക്കിവടെ ഇവിട്ന്ന്ങ്ങനെ പൊർത്ത് പോയി ഗവൺമെന്റിന്റെ ഇത് പോയി പഠിക്യാ ന്ന്ച്ച വേറെ രാജ്യത്ത് പക്ഷെ എനിക്ക ഇവടെ നമ്മള് നമ്മള് എടപഴകിയ പോലെ അവടെ ചെന്ന നമുക്കങ്ങനെ പ്പത് പഠിച്ചു വരാൻ ഒന്ന് രണ്ട് മൂന്ന് വർഷവന് എന്തായാലും മാക്
എടുക്കും കാരണം നമ്മള് ഇവടെ തന്നെ ഇത്രയും ഒരു ഇത്രയും ബേസ് നമ്മള് ബിൽഡം ചെയ്തില്ലെ ആകപ്പാടെ അഞ്ചോ ആറോ പേരെ വിളിക്കാൻ നമ്മക്ക് ഒരു
ഒള്ളു പക്ഷേ ഒട്ടുമിക്ക സ്ഥലും അറിഞ്ഞൂട എനിക്ക്
ഇല്ല അത് പക്ഷെ ഒണ്ടാക്കി എടുത്തത് ആ ഇരുപത് വർഷത്തിൽ നമ്മളെ ഈ വയി സ്റ്റെ എത്രായോ അത്രയും വർഷം ഇരുപത് വയ അത്രേം വയസ്സിനുള്ളിൽ പക്ഷെ നമ്മള് പോയി ട്ട്പ്പൊ രണ്ട് വർഷത്തിനുള്ളിൽ അത്രേം പീസുണ്ടാക്കാൻ പറ്റൊ ഇല്ല
രണ്ട് വർഷം നമ്മളതൊന്ന് പഠിച്ചെറങ്ങിയ പോലും നമുക്ക് അവടെള്ള ഇതൊന്നും മനസ്സിലാവോലു
മനസ്സിലാവൂല്ല നമ്മക്കാ വേണെങ്കി ചെലപ്പോ റൂമേത്ത് കാണും അല്ലെങ്കി ഇപ്പൊ കോളേജിലൊക്കെ പോണോല് അങ്ങനെ ത്ത്ള്ളോട്ത്ത് ചെലപ്പോ ഞമ്മക്ക് ചെ ചെറിയൊര് കണക്ഷൻ വരും പക്ഷേ
പൊറ ത്തോട്ട് വിടാ പൊറത്തോട്ട് വിടാ പക്ഷെ ഏ ഇപ്പഴാണ് എനിക്ക് പക്ഷെ അത് ചിന്തിച്ചപ്പോ മനസ്സിലാവ്ണെ നമ്മളിങ്ങനെ പൊറത്തോട്ട് പോ പോയി സാലറി കി ട്ടും ജോലി കിട്ടും പോ പോ പോന്ന് പറയും പക്ഷേ അവരെ ഫാഗത്ത്ന്ന് ചിന്തിക്കുമ്പോ അവ എനിക്ക് ഇപ്പഴാണ് അത് കാര്യം മനസ്സിലായത് അവരെ ഫാഗത്ത്ന്ന് നമ്മള് ചിന്തിക്കുമ്പോ അവരിക്ക് ഇവ്ടത്തെ പോലെയായിരിക്കും ഇവടേം അവര് ഓക്കെ ആയിരിക്കൂല്ല അവടെ ചെന്ന് അവടത്തെ സ്ഥലവും കൂടെ ആവുമ്പോ ഇവര്ക്ക് ഒട്ടും പറ്റൂല നമ്മളീ പൈസ കൊടുത്ത് അവടെ വിട്ട് പഠിപ്പിക്കുകയും ചെയ്യും അവ്ട്ന്ന് ഒരു വർഷം രണ്ടു വർഷത്തെ കോഴ്സിന് ഒരു വർഷം കഴിഞ് തിരിച്ചു വരേണ്ട അവസ്ഥയാവും അതുകൊണ്ട് ഇവടെ എവടെങ്കിലും നിന്ന് നമ്മളെ മനസ്സിന് മസ് മനസ്സിനൊത്തൊരു ജോലിയാണ് എപ്പഴായാലും ആവശ്യം ആഹ്
ഇത് പൈസ അല്ല എന്ന് പറഞ്ഞാ പൈസേടെ കാര്യല്ല മെയിൻ കാരണം നമ്മളിപ്പോ ഒരു ജോലി ചെയ്യ്ണ് പൈസക്ക് വേണ്ടി മാ ത്രം ചെയ്താ അതൊരുമാതിരി നമ്മള് കഴുത പണിയെടുക്കണ പോലെ ആഹ് അല്ല ഇപ്പൊ ക നമ്മളിപ്പൊര് ഇഷ്ടല്ലാത്ത ഒരു ജോലി നമുക്കൊരു താല്പര്യുല്ല ഇതിന് നമ്മള് പൈസേം കൊടുത്ത് പോണെങ്കി എന്ന് പറഞ്ഞാ കഴ്ത പണി ചെയ്യ്ണ ജോലി ക്ക് വേണ്ടി പോവും നമുക്കൊരു താല്പര്യുല്ലാതെ പോവും അങ്ങനെ പക്ഷെ ഇപ്പൊ നമ്മക്കഷ്ട- ഷ്ടപ്പെട്ടൊര് അറ്റ്മോസ്ഫിയർ അല്ലെങ്കി സ്ഥലം പിന്നെ നമ്മക്ക് ഇഷ്ടൊള്ളൊരു ജോലി തിരിച്ച് വരുമ്പോ വീട്ടിന്ന് എന്ന് പറഞാ നമ്മളീ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അങ്ങനെ ത്തൊര് ഇതൊക്കാണെങ്കി അങ്ങനെ അതേ സമയം നമ്മ കറിഞ്ഞൂടാത്ത ഒരു സ്ഥലം ഇത് ഒറ്റപ്പെട്ട ഒരുപ്പം നമ്മളിപ്പോ ഒരു സ് ആ ജോലി ക്ക് പോണുണ്ട് പൈസ കൊറെ കിട്ട്ണൊണ്ട് പക്ഷെ എന്തെങ്കിലൊരു ചെറിയ പ്രശ് ഷ്ടം വന്നാ നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മള അടുത്ത് ആരെങ്കിലും കാണോ ഇല്ല
ത് അതൊര് വല്യ പ്രശ്നാണ് കേട്ടോ
ആഹ്
ഇപ്പൊ നമക്ക് എന്നിട് പക്ഷെ നമ്മളെ ഫോൺ വിളിച്ചാല് സംസാരിക്കാ ആൾക്കാര് കാണും പക്ഷെ നമ്മളെ അടുത്ത് നിന്നൊരാള് നമ്മളെ ഇത് ആഹ്
ഫോൺ വിളിക്കുന്നതും ഒരാള് നമ്മളെ അടുത്ത് നിന്നൊരു അവരൊരു പ്രസൻസും അത് വേറെയാണ് ആഹ് ഇപ്പം നമകെത്ര ഫ്രണ്ട്സുണ്ടെന്ന് പറഞ്ഞാലും
ആഹ്
ഇപ്പം നമ്മള് വീട്ടി ഇരിക്കുമ്പോ ഉള്ള ഒരിതുണ്ട്. ഇപ്പൊ ചേട്ടനായാലും ചേച്ചി ആയാലും അമ്മയായാലും ഇവരെ ചുറ്റുയിരിക്കുമ്പോ ഉള്ള ഒര്
പക്ഷേ നമക് ഇവടെക്ക്യേം വിചാരിക്കും നമ്മള് ഇവര് അമ്മളിവരോട് പെണങ്ങും അപ്പോത്തേക്കും നമ്മള് വിചാരിക്കേ എവിടെങ്കി ഇത്തിരി പോയാ മതീന്ന്. പക്ഷെ അവടെ പോവുമ്പഴേക്കും നമ്മുക്ക് വരെ വെല മനസ്സിലാവണത്. അങ്ങനെത്തൊരിതൊണ്ട് ആഹ്.
അമ്മള് ബാക്കിയുള്ള ഏതൊര് ഇപ്പം വെളിയില് പോയവർലിഷ് എന്തെങ്കിലു ആയാലും ചെലയിടത്താണ് ചെല എല്ലാ അല്ല ചെലത്. ചെലെ ഫ്രണ്ട്സാണെങ്കി അവരെന്തെങ്കിം നമ്മളെ എസ്പെക്റ്റെയ്ത് അവര് നമ്മളെ സ്നേഹിക്കും.
തന്നെ അത് സത്യം. നമ്മളെ കൊണ്ട് ആവശ്യുണ്ടെങ്കിലെ അവര് നമ്മളെ കൂടെ നിർത്തത്തൊള്ളൂ.
പക്ഷെ വീട്ടിലുള്ളവരിപ്പം അങ്ങനല്ല. ചെലെ വീടുകൾല് അങ്ങനെ ഒണ്ട് പൈസ കൊണ്ട് വെച്ചാല് ചോറോള്ളൂ സ്നേഹോള്ളൂ അങ്ങനെ ഒണ്ട്. നം അത് പക്ഷെ നമ്മക്കങ്ങനെ ഒരു സംഭവം വന്ന്ട്ട്ല്ല. നമ്മളൊരിതെന്ന് പറഞ്ഞാ നമ്മളെത്ര ഡൗണായാലും ഇവര് കൂടെ കാണും. അവരെ ഒന്നും എക്സ്പെക്ടെയ്യ്ണില്ല അവർക്ക് അവർ ക്കറിയന്നുള്ളന്ന് പറഞ്ഞ അവര് അവൻ നമ്മളെ മോനാണ് അല്ലങ്കി അവൻ നമ്മളെ കൂടപ്പറപ്പാണ് അങ്ങനെയൊരു സംഭവേ ഇവർക്കറിയാവൂ. ആഹ്.
അതെ അപ്പൊ എന്റെ വീണ്ടന്റെവടെ വേര്ണൊര് ഏഹ് തുണിതയ്ക്കാൻ ഒരു ചേച്ചി വെരും. അപ്പൊ ആ ചേച്ചി ഇതുപോലെയാണ്. ന്നച്ചാ ചേച്ചി അനിയത്ത്യായിട്ട് വല്യ കണക്ഷ ഇല്ല ആ ചേച്ചിക്ക് ആ ചേച്ചിടെ ഏഹ് സഹോദരിക്ക് ഫ്ര ഫ്രണ്ട്സിനുവായിട്ടുവാണ് വല്യ കണ ക്ഷൻ അപ്പൊ ഇവടെ വന്നിരുന്ന് പറയും അയ്യോ എനിക്ക് എന്റെ ചേച്ചിക്ക് എന്നെയല്ല ഇഷ്ടം എന്റെ ചേച്ചിടെ ചേച്ചിടെ കൂട്ടുകരികളെക്കെയാണിഷ്ടം. അങ്ങനെ വന്ന് പറയുമ്പോ നമു ക്കൊരിത് തോന്നും. അപ്പൊ ആ ചേച്ചിയുടെ മാരേജൊക്കെ കഴിഞ്ഞ് പോയി. കല്യാണം കഴിഞ്ഞ് വേറെ രാ വേറെ സ്ഥലത്താണ് ഈ ഇവടെ അല്ല. വേറൊര്ടത്താണ് പോയത്. അപ്പഴത്തേക്ക്യും ആ ചേച്ചി പറയും എന്നെ വിളിക്ക്യൂല വീട്ടിലമ്മേ അച്ഛനേം കുഞ്ഞമാരെക്കെ വിളിക്കും എന്നെ വിളി ക്ക്യൂല. അങ്ങനെ അങ്ങനെ ഒരിതൊണ്ട് പക്ഷെ ഈ കല്യാണം കഴിഞ്ഞു പോയ ചേച്ചിക്ക് അനിയ ത്തീന്ന് പറയണ അങ്ങനെഞ്ഞൊര് അറ്റാച്ച്മെൻ്റില്ല. ഫ്രണ്ട്സാണ് മുഖ്യം. അപ്പോഴത്തേക്കും ഈ ചേ ച്ചിയായാലും ആ ചേച്ചിയുടെ കല്യാണത്തിനായാലു ഈ ചേച്ചിയാണ് എല്ലാം ഓട് നടന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അതിന്റെ നന്ദി പോലുല്ലാന്ന് പർഞ് ഇവടെ വന്നിരുന്ന് വെഷമം പറയും അപ്പത് കേക്ക്ണ നമ്മക്ക് ഒരിത്പോവൂല മനസ്സിൻ്റകത്തെ.
ആഹ് മൻസ്സിലായി. പക്ഷേ
പോവൂല ആഹ് അങ്ങനെ വീട്ടിലാരു ല്ലാം അച്ഛൻ രാവിലെ ജോലിക്ക് പോവും കുഞ്ഞമ്മേടെ മക്കൾ രാവിലെ ജോലിക്ക് പോവും അമ്മ രാവിലെ ലോണ് അങ്ങനെക്കെ ലോണിന്റെ ക്കെ ഒരിതുണ്ട് അപ്പൊ അവരും അങ്ങനെ പോവും. അങ്ങനെ ഇവടെയെക്കെ വന്ന് അങ്ങനെ കൊറച്ച് നേരം ഇവടെയെക്കെ വന്നിരുന്നങ്ങനെ സംസാരിക്കും. അങ്ങ ആഹ് അപ്പ ആ ചേച്ചി പർഞ്ഞ് ആഹ്
കാരണം അവർക്ക് പറയാരുല്ല അപ്പോക്ക്‌ അവർക്ക് ആരെക്കേം കിട്ട്യാ മതി.
ആഹ് അതെ അതെ അതെ ആഹ് അയ്ന് ഇവടെ വന്നിരുന്ന് ന മ്മളായിട്ട് വല്യ കൊറെ കാര്യങ്ങളൊക്കെ പറയും. വീട്ടിലെ കാര്യങ്ങളായാലും പഠിച്ച പഠിക്ക്യ്ണ സ്ഥലത്തുള്ള കാര്യങ്ങളായാലും ഇപ്പം ഏതോ ജോലി എന്തോ ശരിയായീന്ന് പറയാ. ശരിയായിന്നിന്ന് രാവിലെ വന്നു ഇവിടെ വന്നൊന്ന് പറഞ്ഞ്. അപ്പഴ്ത്തേക്ക് ആ ചേച്ചിക്ക ത്രേം അത്രയും നാള് ഒര് ഇത് എന്ന്വെച്ചാ അവിടെ പോകുമ്പോ പുതിയ ആൾക്കാരെ കിട്ടും അങ്ങനെ. അപ്പഴത്തേക്ക് പിന്നെ പറയ്ന്ന് കല്ല്യാണം. ഇനി ആ ചേച്ചിയും കൂടെ കല്യാണം കഴിഞ് പോയാ ആ ചേച്ചിക്കൊരു ഫാമിലിയാവും.
ആഹ് അത് അത് വേറൊരു കാര്യാണ്.
ആഹ്.
എന്ന് പറഞ്ഞാ ഈ പയ്യന്മാരായാലും പെണ്ണുങ്ങളായാലും ഇത്രയും ദിവസം നിന്ന ഒരു ഏഹ് ഇപ്പം വീട്ടില് നിന്ന്. അതീന്നൊരു വേറൊരു വീട്ടിലോട്ട് ഇപ്പൊര് മാരേജ് കഴിഞ്ഞു. പോവെയാണ്. അപ്പം അങ്ങനെ ഒരു ഇത് വരില്ലേ ന്ന
പി ആഹ് പിന്നെ കൂ പിന്നെ ചെലവരെന്ന് വെച്ചാ ഇപ്പ നമ്മളെ വീട്ടില് മനസ്സിലാക്കാത്തോരു നമ്മളെ നമ്മള് കല്യാണം കയ്യുമ്പോ നമ്മള് ഭർത്താക്കന്മാർ നമ്മളെ കൂടുതല് അറിയേം മനസിലാക്കെക്കെ ചെയ്യ്. അങ്ങനെ അങ്ങനെയുണ്ട് ചെലവേര്. എന്ന്വെച്ചാ എന്തിരു കൂട് ആഹ് അത് എന്ന്വെച്ചാ എല്ലാരും ഞാൻ പറയൂല വളരെ ചുരു ക്കം ചുരുക്കം പേരാണ് അങ്ങനെ എന്ന്വെച്ചാ നമ്മളെ പാട്നറെ കൂടെ ഒരിതായിട്ട് നിക്കണം.
സപ്പോട്ടായിട്ടൊരു പ്രശ്നം വന്നാല് നമ്മള്
ആഹ് അതെ അതെ. ഇപ്പൊ നമ്മളെ കല്യാണം കഴിച്ചു കൊണ്ട് പോണ വീട്ടിലായാലും നമ്മളോട് കട്ടക്ക് സപ്പോർട്ടായിട്ട് നിക്കും. ഇപ്പോ നമ്മളൊരു റിലേഷൻലായാലും ഇപ്പൊ ഇപ്പൊ ഈ ഒരു മാ ഒരു മാസം ഒരു വർഷം കൊണ്ട് ഒന്നും നമുക്കവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ലാ.
പറ്റൂല ആഹ്.
ആറ് വർഷം അവരെ കൂടെ നിന്ന് അവരെ ഓരോ നീക്കങ്ങള് നമ്മക്ക് മൻസ്സിലാക്കുമ്പോ ആയിരിക്കും നമുക്ക് മാ അമ്മക്ക് തോന്നും ആഹ് ഇയാള് നമ്മളെ കല്യാണം കഴിച്ചാലും, നമ്മളെ പൊന്നു പോലെ നോക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതലെന്ന് വെച്ചാ കല്യാണവായിട്ട് കഴിക്കാൻ വളരെ കൊറച്ച് എന്ന് വെച്ചാ ബോയ് ആയാലും ഗേളായാലും വലിയ ആൾ വല്ല്യ ഇതൊന്നും ഇല്ല. ഇ പ്പില്ലാരും റിലേഷനിലാണ്. ആഹ് പ്രേമിച്ച് വെച്ചി റ്റാണ് കല്യാണ കല്യാണം കഴിക്ക്ണേ. അപ്പൊ അവർക്ക് കൂടുതലറിയാനും പറ്റും പിന്നെ ചെല പ്രേ ചെലവര് പ്രേമിച്ച് കൊണ്ട് പോയിട്ട് അവിടെ അങ്ങനെ ഫർത്താക്കന്മാരെ വീട്ട് കൊണ്ടിട്ടിട്ടീ പീഡനൊ ഒക്കെ അവെ അനുഫ അനുഫവിക്കണവരുണ്ട്. ആഹ് അങ്ങനെയൊക്കുണ്ട്.
അതിപ്പം ഒരിക്കലും ഇപ്പം എന്തര് ഈ അവരെ മനസ്സ് നോക്കാൻ പറ്റൂലല്ലോ ഒരിക്കലും എത്ര വർഷായാലും അവരെ ഉള്ളിലിരി പ്പ് മനസിലാക്കാൻ പറ്റൂല.
ആഹ് ഇപ്പൊ അതുപോലെ തന്നെയാ ഈ ഇൻസ്റ്റഗ്രാമ് നമ്മള് നോക്കിയാലും ഓരോരോ റീല് ചെയ്ത് നമുക്കവര് അത് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്ന് വെച്ചാ ഭർത്താക്കന്മാരെ വീട്ടില് കെടന്ന് അനു ഓരോരോ പീഡനങ്ങള് അനുഫവിക്കെണത്. അതൊക്കോ ഒരിതാണ്.
ഒരാളെ വെച്ച് പക്ഷെ ബാക്കിയുള്ളൊരെ ജഡ്ജെയ്യാനും പ
അതെ അതെ. ഇ പ്പോ ഇൻസ്റ്റാഗ്രാമ് നമ്മൾക്കിപ്പോ മൂഡോഫായിട്ടിരുന്നാലും അതില് കേറുമ്പം നമ്മളെ മൈന്റനുസരി ച്ചാണ് നമ്മള മനസ് സ്സിലെന്തരാണോ ഉള്ളെ അതുപോലെണ് ഇൻസ്റ്റാഗ്രാമ് പ്രവർത്തിക്കണേ ആ അതെ അങ്ങനെയെ
അങ്ങനെ
ആ അത് അതെന്തരായാലും നല്ല ഒരിതാണ്കേട്ടോ ഇൻസ്റ്റഗ്രാമ് കൊണ്ട്
നല്ലൊരിതാ കരയുംമ്പം കൂടുതല് കരയിപ്പിക്കുന്നതാണോ നല്ലൊരിത്.
ന്നിട്ട് സന്തോഷം വരുമ്പോ സന്തോഷം
ആ
പക്ഷേ നമ്മളത് കരഞ്ഞ് തീരുമ്പോള് കരഞ്ഞ് തീർക്കുമ്പോണ് നമുക്കൊരു സമാധാനം വര്ണേ.
സമാ ആ അത് സത്യം പിടിച്ചു ശെരി